ഹലോ കേൾക്കുന്നുണ്ടേ
ആഹ് ഉണ്ട്ണ്ട് ക്ലിയറല്ലേ ആ നല്ല വിശേഷം
ഫുഡൊക്കെ കഴിച്ചാ
ഓ കഴിച്ചു കഴിച്ചു ഉം മഴഉണ്ടോ
മഴ ഇന്നിപ്പോ ഇല്ല ഇന്നിപ്പോ നല്ല വെയിലുണ്ട്
അതെ ഓ ഇവിടെക്കെ നല്ല മഴ
ആഹ് മഴ നല്ല കാലാവസ്ഥ
ഉം ഉം നല്ല കാലാവസ്ഥ പുറത്തിറങ്ങാൻ പറ്റാത്ത കാലാവസ്ഥ
ആഹ് അതെ അതെ
ആഹ് കുട്ടികള് മൂന്നാള് രണ്ടാകുട്ടികളും ഒരു പെണ്ണും
ആഹ് ആഹ് ഓരൊക്കെ പഠിക്കാൻ പോയോ
ആഹ് രണ്ടാള് പഠിപ്പ് കഴിഞ്ഞ് ജോലിക്ക് കയറാനായി ഒരാ ചെറുത് പെൺകുട്ടി എട്ടാം ക്ലാസ്സില്
ഓഹ് ഓഹ്
ആഹ്
പിന്നെ എന്തൊക്കെയായിരുന്നു ഇന്ന് സ്പെഷ്യല്
ഉം ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഇല്ലാ ഉം രസം ഉം മുരിങ്ങ പിന്നെ ചെമ്മീന്
ഏഹ്
പപ്പടം
ആഹ് ആഹ്
നിനക്കോ
എനക്ക് മീൻകറി തോരൻ പിന്നെ അച്ചാറ്
ആ ഹ് എന്ത് എന്ത് തോരന
മച്ച നമ്മടെ ചീരയില്ലേ ചീര
ആഹ് ആഹ്
ആഹ് അതെ
ആഹ്
ഉം
വേറെ കുട്ടികളുണ്ടോ എത്ര
ആഹ് എനിക്കൊരു മോൾ ഉണ്ട് രണ്ടര വയസായി മോളിപ്പോ ഉറക്കം
ഏഹ് ഉറങ്ങ ഹസ്ബന്റോ
ഇക്ക ഇവിടെ നാട്ടിൽ തന്നെ പള്ളിയിലാണ് ജോലി
ഏഹ് ആഹ് ഉസ്താദാ
ആഹ് ഉസ്താദാ
ആഹ് ആഹ് അയ് ശരി
പിന്നെ വേറെ
ഉം ആഹ് മോൾ ഇപ്പൊ ഉറങ്ങിയേള്ളൂ
ആഹ് മോള് ഇതാണ്ട് ഉറങ്ങിയതേ ഒള്ളൂ ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ എണ്ണീക്കും
ആഹ് ആഹ് ആഹ് അവിടെ ആരൊക്കെ ഇണ്ട്
വീട്ടില് ഉമ്മായും വാപ്പായും ഞാന് മോള് ഇക്കായും മൂന്ന് പെങ്ങന്മാർണ്ട് മൂന്ന് പേരും കെട്ടിച്ചെടുത്താ
ആഹ് ആഹ് ശരി
ഉം ഉം
ഉം വേറെന്താ ഭക്ഷ
ഉം ആഹാ ആഹാരം കഴിച്ചു
ആഹ്
പിന്നെ ചായയുടെ ടൈമ് ഒക്കെ ആയോ
ഉം ആവണ് ഉം നാലുമണി ആവുമ്പോ മോള് വരും
സ്നാക്ക് അവള് അങ്ങട്ട് കൊണ്ട് സ്കൂൾക്ക് വേറെ ആരൊ വിളിക്കണ്ട് ഉം വെറെന്താ നാല് നല് നാ നാല് മണി ആവും കേക്ക്ണ്ടേ ഇത് വേറെ ഏഹ് വേറെ ആരൊ വിളിക്ക്ണ്ട്
വേറെ കോള് വരുന്നുണ്ടാ
ആ അത് ഇതീന്ന് ഇതിത്തെ കോള്ന്നെയാണ്
ആണോ ആഹ്
ആഹ്
ശരി വേറെന്താ
ഉം ഉം പള്ളി അവിടെ അടുത്താ പള്ളി
ഇല്ലാ കൊറച്ചു ദൂരെ പോണം
ആഹ്
ആഹ്
ആ മി ആ വീടിന് മിറ്റത്താ ചെടികളൊക്കെ ഉണ്ടോ
മിറ്റത്ത് ചെടികളൊന്നുമില്ല മുമ്പ് ഇണ്ടായിരന്ന് ഇപ്പ ഇല്ല കാരണച്ച നമ്മുടെ വീ പശു ഉണ്ടായതുകൊണ്ട് ഒന്നും വെച്ച് പിടിപ്പിക്കാൻ പറ്റൂല്ല പശു തിന്നകളെയും ആഹ് അവിടെ ചെടിയൊക്കെണ്ടാ
ആഹ് ഇണ്ട് ചെറുതായിട്ട്
ആഹ് ആഹ് ആ മക്കള് വലുതാ
ആഹ് വല്താ
ഉം ഉം.
എഞ്ചിനീയറി എഞ്ചിനീയറിന് പഠിക്ക പഠിച്ചാൻ പഠിത്തം കയ്ഞ്ഞ്. ഒരാള് ഹോട്ടൽ മാനേജ്മെന്റ് ട്രെയിനിങ് ഏഹ് മുറേഷ്യസ് പോയിയ്ക്ക ആഫ്രിക്കയില്.
ഓഹ്.
പഠിത്ത പഠിത്തം കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങ് ആയിട്ട്.
ആഹ് ആഹ്.
ആറ് മാസ്തെ കോഴ്സ്. അത് കഴിഞ്ഞ് ഇനി ഓഗസ്റ്റില് വരും അടുത്ത മാസം വരും.
ട്ട്ലണോ?
ആഹ് നാട്ടിലാ ഇലക്ട്രീഷ്യനാ കട ഇട്ടെ ക്കാ പിന്നെ മോ ടി വി മിക്സി അതൊക്കെ നന്നാക്കും. പിന്നെ ചെറുതായിട്ട് വയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് വയറിങ്ങ് ചെയ്യും പ്ലളമ്പിങ്, വയറിങ്,
അഹ് ആഹ്
അങ്ങനെ ചെയും.
വേറെ?